ആ പറഞ്ഞോ?
എന്നിട്ട് വേറേ വേറെ വിശേഷങ്ങളൊക്കെ ഫാമിലീസൊക്കെ എന്ത് പറയുന്നു.
ഫാമിലിക്ക്ക്കെ സുഖം. ര ഇനി കുറച്ചും കൂടെ കഴിയുമ്പോ രന്ന് അങ്ങോട്ട് വിളിക്കണം.
എങ്ങോട്ട് വിളിക്കണം.?
വീട്ട്ലോട്ടുളിക്കണം ആഹ ഉമ്മി വിളിച്ചായിുന്നോ?
ആ വെഡയലി വിളിക്കോ വീട്ടിന്ന്.
ആ ഡെയലി വിളിക്കും
ഡെയിലി വിടിക്കുംല്ലേ? നമ്മുക്കൊന്നു പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല നമ്മള് എവിട്കെലും പോ പോണെങ്കി പോവന്ന് പറഞ്ഞു പോവാ. പിന്നെ തിരിച്ച് വരുന്ന അന്നേ കാണുള്ളൂ.
ആഹാ
അല്ലാതെ ഈ വിളിച്ചങ്ങാണ്ട്ങ്ങനെ എന്താ എവിടെ എവിടെതി തി ആാ പരിപാടിളുന്നുംല്ല ഇന്ക്ക് ഇഷ്ടല്ല.
ട്ട് വിളിക്കുമ്പം ഇടുത്തല്ലേ പറ്റൂ. ഇനി ഇട് ത്തില്ലെങ്കി പിന്നെ കടന്ന് അയിന് കടന്ന് പറയും. അതൊണ്ട് ഞാൻ
ട്ട് വരുന്ന ഗോൾ ആദ്യ എടുത്താൽ അടുത്ത ഗോൾ ഒഴിവാക്കാൻ പറ്റും.
അതെ അതെ ഇല്ലെങ്കി കടന്ന്, വിളിച്ചൊണ്ടേ ഇരിക്കും.
അതെ, അതെ അത് അത് നീ പറഞ്ഞത് കറക്റ്റ് ആണ്.
ഉം അല്ലാതെ ഞാൻങ്ങനെ വിളിക്കൊന്നില്ല. നമ്മള്ക്കെ വീട്ടിന്നാണ്ട് ഇറങ്ങ. ആ ട്രിപ്പ ഒക്കെ പോകുബോട്ടോ ഡ്രസ്സ് ഇടുക്ക ഇറങ്ങ പിന്നെ ഡ്രസ്സ് കഴിയുമ്പഴാ തിരിച്ച് വരാ.
അലെ ഡ്രസ്സ് കഴിയുമ്പോഴേ തിരിച്ചു വരും. അതെന്നും അങ്ങനെ തന്നെണ്
ആഹേം
അൺ എക്സ്പെക്ടഡ് ആയിട്ട് പോകുന്ന ട്രിപ്പുകളൊക്കെ ആവുമ്പോ, അടിപൊളി ആയിരിക്കും.
സൂപ്പറായിരിക്കും
ഉം ആ പിന്നെ നമ്മള് പോയ സ്ഥലം തന്നെ പോയാ മതി. ഓ പ്പൊ വയനാട് മറ്റേ എാ എന്താപോ പ്പാക്കാടിന്റെ പേര് ഹേ ഒരു കാട് വയനാട്ട്ന്ന് ബാംഗ്ലൂർക്ക് കടക്കുമ്പോ ഒരു കാട് വരുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ കടക്കാൻ വാണ്ടിട്ട്.
ആഹാ
ആ ഫോറസ്റ്റ്ള്ള യാത്രക്കെ അടിപൊളിയായിരിക്കും.
ഉും
തിൻ്റെ സിംഗിളായിട്ട് ഡ്രൈവ്യ്ത് പോക്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ട്.
എന്നാലും എയ്യോ അഹ ഈ ഫോറസ്റ്റിലോടെൊക്കെ സിംഗിളായിട്ടൊക്കെ പോകുമ്പോ പേടി വരൂല്ലേ?
സത്യാ യിട്ടും വരും.
ഒരാളും കുടെണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അയാളെ കാണിക്കാാനെങ്കിലും ധൈര്യം കാണിച്ചച്ച് വോക്കാം. ഇതങ്ങനെയല്ലല്ലോ?
അത് നീ പറഞ്ഞത് ഓക്കെ പക്ഷേ ഏാ കൂടെ ആളുകള്ണ്ടെങ്കിലും പേടിക്കും. ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂര് വരുന്നത്. ത് ആഹ വരുന്ന സമയത്ത്. ഈ എന്താ പറയാ ഒരു ബാംഗ്ലൂരിക്ക് വരുന്ന കാട് കേറാൻ സമയത്ത് സിംഗിൾ റോഡായിരിക്കും വരാ.
ആഹ്
റോഡ് നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ ഉൾപ്രദേശങ്ങളിൽ ഇണ്ടാവ്ണത്ര വീതിയിള്ള റോഡാണ്
ആഹ്
ആഹ് അന്നേരം വേറിം വണ്ടികള്ണ്ട് നമ്മളുണ്ട് അപ്പ ഇവരെ എല്ലാവരും ചൗട്ടീക്ക്ണു അപ്പ നമ്മക്കറീലല്ലോ ഇവരെന്തിനാ ചൗട്ടീക്ക്ണേ ഞാൻ കര്തി ഇവരെന്തേലും കാ കാണാൻ വേണ്ടി ചൗട്ടേകാരം അപ്പ ആനേണ് മുന്നില്
ആഹ്
നമ്മള് വണ്ടി വരെ ഓവർടേക്ക് ചെയ്ത് ചെന്ന് നിർത്തിയത് ആനൻ്റെ കാൽന്റെ ചോട്ട്ക്കാ
ആഹ് കൊള്ളാം
ഹജ്ഗ്ഠാസ്സ്ഫ് അടിപൊളി അപ്പ ഈ ആന ഡീസന്റേയിരുന്നു ആന രണ്ടടി ബേക്ക്ക്ക്ന്നു ആന പോയി ഞമ്മള് പോയീല വീണ്ടും ആന രണ്ടടി ബേ നിന്നെന്നു നമ്മള് പോയില്ല ആന മുന്നിലോട്ട് ഓടി വരുന്നെ അതിന്റെ എടക്ക് ഒരു റീൽല് ഞാൻ കേട്ടിരുന്നു
ആഹ് ശരിയാ പോവാൻ നേരം
ആഹ് പോവാൻ നേരം അങ്ങനെ ആന കൊർ ച്ച് ബാക്കിൽ നിന്നു പക്ഷെ എന്റെ വിഷയം എന്താച്ചാല് മുന്നില് മൂന്ന് ഹമ്പ്ണ്ട് നമ്മള് എങ്ങനെ കൊട്ത്താലും വണ്ടി കിട്കിടാർഞ്ഞ് അട്ടിച്ചും. വ ണ്ടിം നോക്കണം ആനിം നോക്കണം വണ്ടീല് ഞങ്ങള് ടോട്ടല് മൂന്ന് രണ്ടും അഞ്ച് പേര്ണ്ട്
ആഹ്
ഇവര് എന്നോട് ഇവര് എന്നോട് എന്താ പറഞ്ഞിന്നറിയോ നിങ്ങള് പോ അങ്ങനെ കൂടെ വരട്ടെ ഇവര്ന്ത് പറഞ്ഞി മ ആന കൂടെ വെത്തി എന്ന എങ്ങിട്ട് വറ്റുക അതാണ് ആന വന്ന മെല്ലന്ന് ഉമ്മച്ചാൽ മതി നമ്മുടെ വണ്ടിയൊക്കെ തകപ്പട്ട് കൂടിയാവവും ഗ്ഗ്
ആഹ ആഔ
അന്നേരം ആന രണ്ടടി കൂടി പിന്നിട്ട് നിന്നപ്പോൊ ഞാൻ എന്ത് ചെയ്തോ ഒര ഒറ്റ കൊട്ക്കല് ആക്സല് ഇങ്ങനെ പോയുന്ന പോലും എനിക്കറിയില്ലജാദ ചാട്ടാൻ ചാടിയിട്ട് വണ്ടി പോയത് പക്ഷെ ആന കൂടെ വന്നു അന്നേരം ഒരു ഹോണ്ട സിറ്റി കാർ ഇന്റെ ഓപ്പോസിറ്റന് വന്നൊണ്ട് എന്റെറെ വണ്ടിമന്ന് ശ്രദ്ധപ്പെട്ടിട്ട് അതിന്റെ പിന്നാലെ ആന പോയി
ആഹ
അന്നേരം നമ്മള ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ നമ്മുടെ ശരീരം ഉള്ളിലോട്ട പൂവലിയും ആഹ അന്നാണ് ശരിക്കും ഭയം എന്താന്നുള്ളത് ഞാൻ അറിയണത് ഉള്ളിലോട്ട് ഇങ്ങിട്ട് ഇറുകും കംപ്ലീറ്റ് പേഴ്ശികള് സകലമാന ആഹ പിന്നെന്താ വണ്ടി സംഭവം നമ്മള് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും ഇ ഇനിിയ ഒന്നും വണ്ട നമുക്ക് നമ്മളെ വണ്ടിൽ എന്തുണ്ടാവും ഒരു എ്പ എ്പരിയസ് ഉണ്ടാവല്ലേ ആ അങ്ങനത്തെ നമ്മള് വണ്ടി വരെ ഓഫ് ആകും വണ്ടി ഓഫ് ആകും ക്ലച്ച് പോന്ന് എടുക്കുമ്പോ പേടിച്ചിട്ട് എത്ര വക്ത് നിസ്കരിച്ചില്ലാതെ വരെ അന്നേരം ഓർമ വരും
ഉ
അ അങ്ങനൊക്കെ ഒരുപാട് അനുഭവംുണ്ട് ഉ ഞാൻ ഡ്രൈവിങ് നൂറ് ശമനം ഞാൻ അത്ര പേടിച്ചമാതിരി ഇന്ന ഇവര് പേടിച്ചിട്ടില്ല കാരണം അതിന്റെ ശരീരം ഉള്ളി ലക്കാങ്ങട് വലിഞ്ഞു. അത് നമുക്ക് ഫീൽ ചെയ്യും. എന്താ സംഭവിച്ചെന്ന് ഞാൻ ശരിക്കും, കാരണം നമ്മള് കയ്യൊക്കെ- ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചു വലിക്കും പോലെക്കരം. ഞാന അങ്ങനെ ഇതിന്റെ മുമ്പ് ഭയന്നിട്ടേ ഇല്ല. അത്രയേറെ പേടിച്ചൊരു ദിവസമായിരുന്നു അത്.
ഉ ആനനെക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു കുറി വർക്ക് കഴിഞ്ഞ് പോരുമ്പോൾ ഞാന്, ഷിയാബ്ക്കാ, ലത്തീഫ്ക്കാ- ഞങ്ങള് മൂന്ന്പേര് അപ്പം അന്ന് ഞാൻ ഡ്രൈവിങ് പഠിക്കണ്. അപ്പ ഞാൻ അങ്ങോട്ട് പോയപ്പോ- പകലല്ലേ ഞാന് വണ്ടി എടുത്തു. ഇങ്ങോട്ട് വന്നപ്പോ അവര് പറഞ്ഞു- മഷുക് ബ്രോ അവര് എന്താ സാർ എന്നാ വിളിക്കുക, ഇനി എന്താണെങ്കിലും മഷ- ബ്രോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങള് വണ്ടി എടുക്കണ്ട, നിങ്ങള എടുത്ത് കഴിഞ്ഞാലേ ചിലപ്പോ- വീട്ടിലെത്തൂല രാത്രിയും കൂടിയാണ്. അന്ന് ഞാൻ പഠിക്കുന്ന സമയമാണ്, അന്നേരം മഹേന്ദ്ര ത്രീഡബിൾവൺ ആണ് ഉള്ളത്.
ആഹാ ആഹാ... !
പക്ഷെ അതിന് സൺറോഫ് ഉണ്ടായിരുന്നു, അപ്പോഎന്തേയ്യാ നിന്ന് പോകാം അടിപൊളിയാ. അപ്പോ അങ്ങനെ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോന്നു, പോന്നപ്പോ രണ്ടാ അനനെയൊക്കെ കണ്ടു അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത്- കാട് തീരാനേഏകദേശം എട്ട് കിലോമീറ്റർ ഉള്ളു.
ആഹാ!
കട്ടി തരാ അപ്പോ ഞങ്ങള അടുത്ത് പഴം ഇരിക്കുന്നുണ്ട് അപ്പോ ഞങ്ങൾക്കൊരു സങ്കടം ഈ പഴ ആനക്ക്കൊടുത്തില്ല.
ഉം... !
ഞങ്ങള് യൂണിവേഴ്സിൽ സെറ്റ് ചെയ്ത ഒരാനനെ കിട്ടാൻ വേണ്ടി ഞങ്ങള് പ്രാർത്ഥിച്ചു.
ഉം.. !
യൂണിവേഴ്സൽ സെറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഒരാറ് കിലോമീറ്റർ ആകുമുമ്പ് ഒരാന.
അപ്പോ വയനാട് ഞക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു, അപ്പോ അവര് പറഞ്ഞിരുന്നെന്ത് - ആനന്റെ മുൻപ് മുഖത്തേക്ക- ങ്ങനെ ഫ്ലാഷ് അങ്ങനെ അടിക്കാൻ പാടില്ല പക്ഷെ, എന്നാലും ആനക്ക് വലിയ കുഴപ്പല്ല.
ഞങ്ങള് രണ്ട് ഫ്ലാഷടിച്ചു.
ഉം.. !
അന്നേരം ആന ഒന്ന് തുമ്പികൈ പൊക്കി താഴ്ത്തി, പക്ഷെ ആന റോഡ് സൈഡിലാട്ടോ. അന്നേരം ഷിയാബ്ക്ക് എന്തേതു, വണ്ടി മുന്നോട്ട് കൊണ്ട്പോയിങ്ങണ്ട് വെച്ചു. മുന്നോട്ട് കൊണ്ടു പോയിവെച്ചപ്പോ - അതെ ഞാൻ ഫോണിന്റെ വീഡിയോ ഓണാക്കി ഇങ്ങനെ നിക്ക അതിനകത്ത് ഇത് കംപ്ലീറ്റ് ഉണ്ട്. ഒരു ചിന്നം വിളി വിളിച്ചിട്ടുണ്ട്. സീന് വിളി പോ ആന, ഓടൂലന്നൊക്കെ പറയണുന്നത്- വെറുതെണ് ഈ പണ്ടരം അടറോട്ടോടും.
ആഹാ... !
അന്ന് മഹേന്ദ്രന്റെ വണ്ടി ആയത് കൊണ്ട് തടി കിട്ടിയതാ. ആ മഹേന്ദ്രന്റെ വണ്ടി ആയത് കൊണ്ട് തടി കിട്ടിയതാണ്, അതാണ് അതില ഏറ്റവും വലിയ പോയിന്റ്.
ആഹാ... !
ആഹാ ആഹാ ആവീഡിയോല് കറക്റ്റ് പറയണ്ട് പണി പാളി, പണി പാളി ഷിയാബ്കാ വണ്ടി കൊടുക്ക്. ആ ഒരു ഡയലോഗല് പക്ക ആയിട്ടുണ്ട് അജ്ജതി പോക്ക്. സീന് പോക്ക് അയില്ലാ ചിന്നംവിളിണ്ട് പക്ഷേ പിന്നീട് ലത്തീഫ്ക്കറ്ഞ്ഞെന്ത് നമ്മള് ആനനെ സുയിപ്പാക്കണ്ട വണ്ടിയെടുത്ത് പോ പോവ കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടവ് ല പക്ഷെ പിന്നൽ വരുന്ന വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെണത് കൊമ്പന ന്നുള്ളത് ഞങ്ങള് കാണ് ണത് ഒറ്റ കൊമ്പനയ്നു പാടി കിട്ടിയത് ഭാഗ്യാണോ ദൈവത്തിന് സ്തുതി
സത്യം
ആഹ അല്ലെങ്കിൽ ചവിട്ടി തേച്ചാലയ് റോട്ടില് ന്ന് വാരിയെടുക്കാനേ ണ്ടാവൊള്ളു
ആഹ പ്പ പ്പനെ എന്നാ തീർന്നെനെ
അമ്മിമ്മന്ന് തേങ്ങ എടുക്കൂല്ലേ അതുപോലാകും
ഇയ്യോ ഭാഗ്യ ല്ലേ
ഉം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ
ഓ നമ്മുക്ക് അങ്ങനെണ് നമ്മള് അങ്ങനെ സ്ഥലങ്ങളൊന്നും അങ്ങനെ തോന്നെ എക്സ്പ്ലോറെയ്യാൻ പോവാത്തൊണ്ട് അങ്ങനെ അനുഭവങ്ങളൊന്നും വന്നിട്ടില്ല പ്പതന്നെ ഞാൻ ആ എക്സ്പ ആ ഇപ്പൊ ഞാൻ എക്സ്പ്ലോർ ചെയ്യബോവുന്നെ അവൻ എന്റെറെ ലൈഫിൽ വന്നെന് ശേഷ എനിക്കിഷ്ടള്ള രീതി നടക്കാനും
പൊതുവേ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു വിഷയണ്ട്
ആഹ
വളരുന്തോറും വീട്ടാര് പറയും നീന്റെ കല്യാണം കഴിഞ്ഞട്ട് നീ എങ്ങോട്ടാച്ചാ പോക്കോ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടോവാത്തരാണെങ്കി ണ്ടെല്ലോ സത്യം സത്യം പറഞ്ഞാല് ദേഷ്യം വരും അങ്ങനത്തെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണം കഴിയിയോളം പറിം അവന്റെ കൂടെ കല്യാണം കഴിഞ്ഞ പറിം
എപ്പോഴും വീട്ടിരുന്ന് വീട്ടിരുന്ന് അങ്ങോട്ടിറങ്ങാൻ പറ്റത്തില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എടെ വേണെങ്കിലും പറഞ്ഞിട്ട് പോണം പറഞ്ഞിട്ട് പോയാലോ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ കിടന്ന് കോളും കാര്യങ്ങളും
അല്ല പറഞ്ഞിട്ട് പോവാന്നറിയണൊക്കെ നല്ല കാര്യം കേട്ടോ അതൊക്കെ കമ്മിറ്റ്മെന്റ് ആണ് അല്ലാത ത് ഫ്രീഡത്തിനെതിരല്ല തോന്നുന്നു
ഇല്ല എന്നാലും നമുക്കൊരി ഇത് വരത്തില്ലേ ഇപ്പം വെളിലോ ഇപ്പ നമ്മൾ പറഞ്ഞിട്ട് പോയി ഇപ്പൊ നമ്മൾ വെളിലോട്ട് ഉറങ്ങുന്ന മുതൽ കേറുന്ന വരെ കോള് കോള് കോള് കോള് പ്രാന്തു പിടിക്കത്തില്ലേ
അത അത് പടിയില്ല അത് പാടിയില്ല അതൊക്കെ ഓക്കെ അല്ല പറഞ്ഞിട്ട് പോവാന്നുള്ളതൊക്കെ എന്താണ് കമ്മിറ്റ്മെന്റ് അത് കൊണ്ടാണ് അല്ലാതെ അതൊന്നും ഫ്രീഡമില്ലായ്മ അല്ല ഉം ആ പോകുന്ന സമയത്തൊരു കോള് വന്ന സമയത്തൊരു കോള് ആ അത് ടോർച്ചറിങ്ങാണ്
ആഹ അതുകൊണ്ട് അവന് എന്റെ ലൈഫിൽ വന്നതിന് ശേഷം എല്ല എനിക്ക് ഇപ്പൊ ന ഞങ്ങള് ചെറുതായിട്ട് ഇച്ചിരി നാട്ടിൻപുറം ആ ഒരു ഭാഗത്ത അപ്പൊ ഞങ്ങക്ക് അങ്ങനെ അത്രക്ക് മോഡേണായിട്ട് ഇപ്പോഴത്തെ ഗേൾസ് ഒക്കെ നടക്കൂലെ അതേപോലെ അത്രക്കങ്ങട്ട് ഡീപ്പ് മോഡേൺ ആവാനൊന്നും പറ്റൂല
അല്ല മോഡേണായി നടക്കു എന്നതല്ല നല്ല വസ്ത്രം ധരിക്ക എന്നതാണ്
എന്നാലും നമുക്കിഷ്ടപ്പെട്ട വസ്ത്രം അല്ല നമുക്കിഷ്ടപ്പെട്ട വസ്ത്രം അങ്ങനെ ധരിക്കാൻ ആ സ്ഥലങ്ങൾക്കൊന്നും പറ്റ് ഇപ്പ ക്രോപ്പ് ടോപ്പും പാന്റും ജീൻസും ആണേലും അവിടൊക്കൊണെങ്കിൽ ചെലപ്പം അറിയാൻ പറ്റൂല ഇപ്പ അമ്മണലും പറയാം പറ്റൂല നീ വെളി നീ ആ നീ വെളീ പോന്ന ഡ്രസ് ഒന്നും ഇവിടെ ഇടാൻ പ റ്റൂലന്നൊക്കെ പറയുമ്പോ നമ്മള് സ്വാഭാവികായിട്ട് മാറ്റേണ്ടി വരും അപ്പൊ എന്തെയ്യും ഞാന് ഇപ്പം നല്ല ഡ്രസ്സ് ഇട്ട് തുടങ്ങിയത് അവന്റൂടെ പോമ്പഴാ അന്നച്ച കൂട
ഇപ്പോഴാണോ യൂസ് ചെയ്ത് തുടങ്ങിയേ
ആ ഞാനീ ഇപ്പഴാ യൂസെയ്ത് തുടങ്ങി
ഓക്കേ
ഇപ്പൊ എനിക്ക് പേടിക്കാല്ല അവൻ തന്നെ ഇങ്ങോട്ട് ഒരു ഡ്രസ്സ് ഒക്കെ എടുത്തരുന്ന് അപ്പം വീട്ടാര്ക്കും പ്രശ്നല്ല
ആ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനൊക്കെല്ലേ ഓക്കെ ശരി